ആഹ്, ഇനി എന്താ ചായകുടി ഒക്കെ കഴിഞ്ഞോ?
ആഹ്, ചായ കുടി ഒക്കെ കഴിഞ്ഞു. രാത്രിക്...
കുട്ടികൾ സ്കൂൾ വിട്ട് വന്നില്ലേ? ആഹ്, ആഹ് തന്നെ ആഹ് അതന്നെ.
ആഹ്, രാത്രികക്ക് ഭക്ഷണൊക്കെ?
ആഹ് അതൊക്കെ ഒന്നിച്ചുണ്ടാക്കും, ഉച്ചക്കന്നൊക്കെ ആകും. ഉം, നിങ്ങൾ രണ്ടു നേരം വെക്കോ?
ആഹ്, ഞാന് ചോറുണ്ട് അപ്പം... കൊറച്ച് കറിയില്ല. അപ്പൊ പിന്നെ, ചക്കക്കുരു...
അയ് ശരി, കറി വെക്കാനല്ലേ? ആഹ് ആഹ്..
അവിടെന്ത ക്കറി?
ഇവിടെന്ന് ചൂടാ ഈ മെത്തളൊക്കെല്ലേ അത... ആഹ്‌
ഏഹ്
പിന്നെ എന്താ? ഉം. ആഹ്, കറി വെക്കും വർക്കൊക്കെ ചെയ്യും കുട്ടികള അങ്ങനെ കറി വെച്ച കൂട്ടില്ലേ? അപ്പൊ അവർക്ക് വറുത്ത് കൊടുക്കും അങ്ങനെ.
മക്കള് സ്കൂൾ പോയിട്ടില്ലേനെ?
ആഹ്, അവര് വന്ന് സ്കൂൾ ഇട്ട് വന്ന്.
ആഹ്‌,
കളിക്കാൻ പോയിക്ക്ണ്, ആ് സ്കൂൾട്ട് വന്നാ പിന്നെ ഇതാണല്ലോ പണി, കളിക്കാൻ പോ
ആഹ്, പിന്നെ പരീല്ക്കൂലല്ലോ.
ആഹ, പിന്നെ പാങ്കൊടുക്കണം.
ആഹ് . ഇവര് എൽ കെ ജില, രണ്ട് കുട്ടികളുണ്ട് ആ എരട്ടുകളാണ്.
എർട്ടകള് ആഹ്, എൽ കെ ജി അല്ലേ ആഹ്. ആഹ് ആഹ്, വണ്ടിയിലാ പോവല്ലേ?
ആഹ്, ബസ്സില പോവ.
ആഹ്, ഇവിടെ ഒരാള് നാലാം ക്ലാസ്സിൽ മൂത്ത ആൺകുട്ടി കുട്ടിയാണ് നാലാം ക്ലാസ്സില്, രണ്ടാമത്തത് പെണ്ണ്, ഒന്നാം ക്ലാസല്.
ആഹ്,
ആഹ്, പിന്നെ ഏറ്റ താഴ ഉുള്ളത് ഒരു വയസ്സായിട്ടുള്ളൂ ചെറുതാണ്. പെൺകുട്ട്യാണ് ആഹ് ആഹ് മഴ രാവിലെ മുതലേ നല്ല പെയ്തിര്ന്ന് ഇപ്പൊ കൊഴപ്പെല്ല ഇന്നാലും മഴ ഇല്ല വെയില് ഇല്ലാത്തൊരുഅവസ്ഥയി നിക്കാണ് തിര്മ്പ്യതൊന്നും കൊണ്ടടാൻ വയ്യ് കൊറച്ചേരം ഇട്ട് കാണ്ട് മഴ പ് ചാറിയപ്പ
ആഹ് മഴനെങ്ങനെ നോക്കി നിക്കണംല്ലേ ഒന്ന് കെടക്കാഉച്ചക്കാെന്നു കെടക്കാനൊന്നും കൂടാെന്നുല്ലല്ലോ മഴ
ആഹ് മഴ തിരുമ്പിയത് ട്ടാല് തീരെ ഒരിത്ണ്ടാവുല്ല ഒക്കട് കേറ്റിട്ടാപിന്നെ സമാധാനം തിരിമ്പിയ ഇണ്ടെങ്കി തീരെങ്ങട് കെടക്കാൻപറ്റൂല കൊറെ ഒണങ്ങാന്ണ്ട് എന്താ ചെയ്യ പിന്നെ ആഹ് ഒണക് ഒണങ്ങി കിട്ടണ്ടേ ആഹ് ആഹ് അകത്തൊന്നും വല്ലാതെ ഇടാം പറ്റൂലെ പ്പൊ അകത്തൊന്നും അയലെട്ടാൻ പറ്റൂല റൂമില് ഒരു ചെറിയ അയല് ഇട്ട ട്ട്തെ ചെറിയ കുട്ട്യോളതാെക്കടാനൊക്കൊന്ന് പിന്നൊക്കെ കസാറമ്മട്ടിട്ടന്നെ ഒണക്കും നങ്ങനെ ആഹ് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ